ന്തോണ്ട് വിഷയം
ആഎടാ നീ ന്തോ ചെയ്യണഞ എനിക്ക് വിശേഷം ഇവിടെ മഴയൊക്കെ തന്നെ വേറ ന്തോ പ്പ
ആ ഞാനും മഴയതൊണ്ട്ങ്ങനെ ബുക്കൊക്കെ വായി
ബുക്ക് ഒക്കെവായിക്കുവോ നീ ബുക്ക് വായന ഒക്കെ ഉണ്ടോ നി നക്ക്
ആ വലിയ നോവലൊന്നും അല്ല ഞാൻ ചെറിയ ചെറിയ ബാലരമാ
ആ ഇപ്പഴും ഇപ്പോഴും എല്ലാരും അത വായിക്കാറുണ്ടാടാ ബാരരമ്യങ്ങളിൽ കുടി
ആ വായിക്കും പണ്ടത്തെ ആ ഒരു രസ ഇല്ലെങ്കിലും വായിക്കും
ആ അതില ഇപ്പോഴും ഡിങ്കന അവരൊക്കെ ഉണ്ടോ
ഡിങ്കൻ
ര് വേറെന്തൊക്കെയ കഥാപാത്രങ്ങ ഉണ്ടല്ലോ ടുണ്ടുമോന
ടുണ്ട് മോളുണ്ട്
അ ഡുണ്ട് മോൻ
ഭൂമിയിൽ
ഈ കഥാപാത്രങ്ങൾ എപ്പോഴും മനസ്സൽ കത്തണ്ട് അത്വക്ക് ആ ലട്ട ട്ടാവി മായാവി അപ്പൊ അതൊക്കെ തന്നാണ് നല്ലയൊരു കഥ
ഓ അതാണ് ബാലരമയിലെ ഏറ്റവും നല്ല
ആ മായവി ലുട്ടാപ്പി മണ്ടത്തര പിന്നെ ഡാ ഡകിനി കുട്ടൂസൻ പിന്നെ വേറെ രണ്ട് കൊച്ചുങ്ങ ഉണ്ടായിരുന്നല്ലോ ഉം രാജുവ രാധെ ഇവരെല്ലാം ആയിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ എന്തില്
ഉ രാജു രാത മായാവി അല്ലേ ഒരു ടീം കൂട്ടുകാര്
ആ ലുട്ടാപ്പി കാണിക്കണ മണ്ടത്തിന് ഉ ഞാൻ പണ്ട വിചാരിക്കു ലിട്ടാപ്പിനെ കൈയങ്ങ ഇതൊക്കെ അല കയറി കുന്തംഅതി കയറി ഇങ്ങനെ പോവല്ല
കുന്തം കിട്ടീട്ട് താഴെ വീണാലോ പിന്നെ ഇടക്ക് വെച്ചട്ട ലുട്ടാപ്പി മാറ്റാൻ നോക്കിയ അവര് അതറിയാമോ അത് ഡ കുട്ടസന്റെ കയ്യില് ആ ഇടക്ക് വെച്ച് അവര് ലുട്ടാത്തയെ മാറ്റി ഡിങ്കിനി എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറിന്നെ കൊണ്ടുവന്നായിരുന്നു
ആ ആ
കുട്ടാപ്പിക്ക് പകരം വന്ന ഡാഗിനിയടയോ കുട്ടൂസിന്റെ എങ്ങാണ്ടോ റിലേറ്റീവ് ഇടയ്ക്ക് വെച്ച് വന്നായിരുന്നു ഡിങ്കിനി പക്ഷെ അത് ആരാധകർ
ഒരു കഥ നമ്മളിപ്പത് വായിക്കുന്നില്ലല്ലോ അതിനെ പറ്റി പിന്നെ കുഞ്ഞ
ആരാധകർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം വലിയ പ്രശ്നമായി
ആ അങ്ങനെ വിവാദങ്ങ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി മാറ്റില്ലേ
ആ അങ്ങനെ പിന്നെ ഡിങ്കിനെ മാറ്റിയിട്ട ലുട്ടാപ്പിതിരിച്ചൊണ്ടന്നു
ആഹ് ആനദീന്നെ ലുട്ടാത്തിന്നെ നല്ലത്
ഉം കഥെയെ പറയുന്നത് ലുട്ടാപ്പിയെ കൊണ്ടുഒന്നും പറ്റുന്നില്ലഅതുകൊണ്ട് ഡാഗിനി പുതുയതായിട്ട് കൊണ്ടുവന്ന രീതിയിലാണ് ഡിങ്കിനെ കൊണ്ടുവന്നത്
ആഹ ആ പക്ഷെ ലുട്ടാബിക്കാണ് ചാൻസ് കൂടുതല് ആ ലു ഫാൻസ് കൂടുതലല്ലേ ഉ ലുട്ടാപ്പിക്ക് നല്ല ഫാൻസാണ് മണ്ടത്തരങ്ങൾ കാണിക്കെങ്കിൽ ഉ പണ്ട അത്തരങ്ങളെ കാണിക്കും പക്ഷേ എന്നാലും ഫാൻസ് കൂടുതലാണ്
നല്ല ഫാൻസ ആാണ്
മയാവിക്ക് ഇങ്ങനെ മയാവി പിന്നെ നല്ല നേരായിട്ടുള്ള വഴി കൂടല്ലേ
പക്ഷെ എനിക്ക് തോന്നുന്നത് മായാവിക്കളും ഫാൻസ ലുട്ടാപ്പിക്കാണെന്നതാണ്
ആ ലുട്ടാപ്പി മണ്ടത്തരങ്ങൾ കാണിക്കുന്നൽര് രസകരമായണ്ട് എല്ലാരക്കും മാസ ര അതുകൊണ്ട് എല്ലാരും എല്ലാരും വായിക്കയൊക്കെ ചെയ്യും മണ്ടതനങ്ങളൾാണിക്കെങ്കിലും നമുക്ക് വെറുപ്പ് തോന്നത്തില്ല
വെറപ്പ വന്നത്തില്ല മല്ലും വില്ലും അറിയാമോ ആ മല്ലും വില്ലും മല്ലെനണ്ണി വല്ലനണ്ണി അത് രണ്ട് സഹോദരന്മാരെ കഥ ഒരാൾ കുറച്ച് എല്ലുമ്പോ ഒരാൾ നല്ല ബോഡിയുള്ള ഒരാളും
ആഹ ഞാൻ ചിലപ്പോ വായിച്ചിട്ടുണ്ടായിരിക്കും മറന്നു പോയതായിരിക്കും
ആഹ് ഇത് കുറച്ച് പണ്ടത്തെ കഥയാണ് ഇവരിങ്ങനെ താമസിക്കുന്ന രാജ്യത്ത് ഓരോ പ്രശ്നങ്ങൾ വരുന്നതും അത് നിന്ന് ഇവര് എങ്ങനെ രക്ഷപ്പെടുന്ന എന്നൊക്കെ കാണിക്കുന്നത്
ഒരു അതുപോലത്തെരു രാജാവിന്റെ കഥ ഉണ്ടായിരുന്നല്ലോ
ആ അത് ഒരു മണ്ടൻ രാജ ആ അത് തന്നെ മ മണ്ടൻ രാജാവിന്റെ
ആഹ ആ
രാജാവും ഒരു മണ്ടൻ മന്ത്രിയും പിന്നെ നാട്ടിലെ കുറേ ആൾക്കാരും
അതെനിക്ക് ഓർമ്മുണ്ട് ർണ്ട് പക്ഷെ നീ പറഞ്ഞ മില്ലൻ കഥ അതെനക്ക് അറിഞ്ഞൂടാ
ആ അത് ഇപ്പൊ ഉണ്ടാന്ന് അറിയത്തില്ല പണ്ട ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ അധികം വായിച്ചിട്ടില്ല നല്ല രസവായിരുന്നത് മല്ലന ഉണ്ണിയും വില്ന ഉണ്ണിയും
ആഹ
പിന്നെ ഇതറിയാമോ ഡിഷ്കോഅപ്പൂപ്പൻ
ഇല്ല ഇല്ല അറിഞ്ഞൂടാ
ആ അതൊരു അപൂപ്പനാണ് വയസ്സായ ഒരാൾ അയാൾക്ക് ചിരിക്കുമ്പോഴാണ് ശക്തി കിട്ടുന്നത് ചിരിക്കുമ്പോ അയാൾക്ക് നൂർ ആനയുടെ ശക്തി കിട്ടും അതിപ്പോഴുണ്ട് ഡിഷ്കു ഡിഷ്കു അപ്പുപ്പൻ
ആഹ അതും എനിക്കറിയതില്ല പക്ഷേ അതില് ബാലരുമേടൊക്കെ ബേക്കിൽ ഒരു ടിന്റുമോന്റെ കഥ കടക്കുവല്ലോ ടിന്റുമോൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളും വികൃതികളും സ്കൂളിലൊക്കെ ചെന്നിട്ട് കാണിക്കുന്നത് ആഹ് അതൊക്കെ രസമാണ് ഇതൊക്കെ ആരായിരിക്കും ഇല്ല ഇതൊക്കെ ആരായിരിക്കും എഴുത്തന്ന് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം ആരാധകരിലോട്ട് ആഹ് ആരാധകരിലോട്ട് എത്തിക്കണെങ്കിൽ അവരുടെയക്കെ ക്രിയേറ്റിവിറ്റി എത്രത്തോളം ആയിരിക്കും
സത്യം പിന്നെ ബാല ബാലഭൂമിയില് വേറൊരു സംഭവം ഉണ്ട് ഈ ഹൊറർ ഹൊറർ കാര്യങ്ങൾ ബേസ് ചെയ്ട്ടുള്ളത് അതായത് ഓരോ സ്ഥലത്ത് നടക്കുന്ന ഫെ ഇതുവരെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നത്
ആ ആ മാജിക്കിന്റെക്കെ ഉണ്ടല്ലോ അതിനകത്ത്
ആഹ് മാജിക് മാലു ഉണ്ട് മാജിക് മാലു
ആഹ് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠിപ്പുര ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ വേർഡ് ഫസിൽസ് ഉണ്ട്
ആഹ ഫസിൽസുണ്ട് സുഡാക്കോ ഉം അതിന് ഏറ്റവും രസകരായിട്ടുള്ള എന്താണെന്ന് വെച്ചാല് അതില് പത്ര വാർത്ത പോലും ഉണ്ട് ഇല്ല കാട്ടില്ല കാട്ടിൽ പത്രം ആ അത് നല്ല രസവാണത് വഴിക്കാൻ നല്ല രസമാണ് വാണത് വായിക്കാൻ രാജാവ് ഇങ്ങനെ കാണിക്കുന്ന മണ്ടത്തരങ്ങള് സിനിമയുടെ പ്രദർശനമൊക്കെ അതില് പറയും നല്ല രസമാണ്തൊക്കെ കേട്ടോണ്ടിക്കാൻ ആ
ഓരോ ക്യാരറ്റേഴ്സ് എല്ലാം ആനിമൽസ് ആയിരിക്കും പിന്നെ ഈ മായാവിയുടെ ആഹ അങ്ങനെയന്നെ പിന്നെ മായവിയയുടെ കോപ്പി ആയിട്ട് കോപ്പി എന്ന രീതിയില് മായാവിന്റെ കോപ്പി എന്ന രീതിയിയില് വേറെ ക്യാരക്ടർ ഉണ്ട് അതാണ് മാജിക് മാലു
ആഹ ആഹ്
അത് ഇതില് മായ വേണെങ്കിൽ അതിലരു മാലു ന്ന് പേരുള്ള ഒരു കുരങ്ങനാണോെന്ന്ന്നു അപ്പൊ അതേപോലെ തന്നെ പിടിക്കാൻ വേണ്ടിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്
ആഹ ആഹ്
രണ്ട് കുട്ടികളുണ്ട് മലൂവിന്റെ കൂടെ
ആഹ
അപ്പൊ മാലു എങ്ങനെയൊക്കെ അവർ രക്ഷപ്പെടണമെന്നുണ്ട്. അതിന്റെ കോപ്പിന്നൊക്കെവേണേ പറയാം. പിന്നെമെയിൻ ക്യാരക്ടർ മീശമാർജാലനെ ന്നറിയാമോ? അല്ല അ
ആ അതെനിക്കറിയാം മീശമാർജാലന്
മീശമാർജാലന്നെന്നറിയാമല്ലോ
മീശമാർജാലൻ അറിഞ്ഞാമറിയാം.
എനിക്കേറ്റവുമിഷ്ടപ്പെട്ട തതാണു മീശമാർജാലൻ മീശയും ഇലമ്പനും കാണിക്കുന്നയോരോ മണ്ടത്തരങ്ങളും. നല്ലരസമാണ്. അതിന്റെ ആനിമേഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ സിനിമയല്ലാ കാർട്ടൂണൊക്കെറങ്ങിയിട്ടുണ്ട്.
ആ അതൊക്കെനമുക്കു കിട്ടൂലേയങ്ങനെ യൂട്യൂബിലൊക്കെ കിട്ടൂ
ആ യൂട്യൂബിൽകിട്ടും. മായാവീടെയതുണ്ട്.
അ ആ
അതുകൊണ്ട്
ലൂട്ടാപ്പി ഉം ഡിങ്കന്റേ ഞാൻ കണ്ടിട്ടുണ്ടെന്നുതോന്നുന്നു. പിന്നെയതുപറഞ്ഞപ്പോളാണ് കുട്ടികൾക്കു തന്നെയിഷ്ടം പോലെ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെയുണ്ട്. യൂട്യൂബിലൊക്കെ അനിമേഷൻ വീഡിയോസുകള് മറ്റേ ആ കാർത്തു, നല്ല രസമാണതൊക്കെ കാണാൻ ആ പഠിക്കുകയും ചെയ്യാം. അതുഎല്ലാവർക്കും യുക്തിചിന്ത ആ ആ, അവരുടെ യുക്തിചിന്ത വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ് അതിനകത്തുകൊടുക്കുന്നത്.
ഉം അതിനേറ്റവും ഉദാഹരണമാണുമഞ്ചാടി. 'മഞ്ചാടി 'കണ്ടിട്ടു
മഞ്ചാടി ആ മഞ്ചാടി കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്.
ആ അതിലുള്ളയോരോ കഥയിലും കവിതയിലുമെല്ലാം. ഓരോരോ കാര്യങ്ങളാണുപറയുന്നത് ഐഡിയാസ് പാട്ടിലൂടെതന്നെ പിള്ളേർക്കു പഠിക്കുകയൊക്കെ ചെയ്യാം. കൂട്ടാനും കുറ കുറക്കാനൊക്കെപഠിക്കാം. പുതിയ പുതിയ
പിന്നെയതുപോലെയോരോ ജീവികളെപറ്റി ജീവികളുടെ പ്രത്യേകതയും, സവിശേഷതകളും പിന്നെ എണ്ണംപഠിക്കാൻ അങ്ങനെയൊക്കെയൊരുപാടു കാര്യങ്ങളുണ്ടതിലൊക്കെ
ഉം
നല്ലതാണതൊക്കെ പക്ഷേയെന്നാലും കൊച്ചി നിപ്പളും പൊടികുട്ടികൾക്കൊക്കെ അവരെ പിടിച്ചു നിർത്താൻവേണ്ടിയിട്ട് എല്ലാവരും അമ്മമാരൊക്കെയതൊക്കെ കാണിച്ചാണു ഭക്ഷണം ഭക്ഷണമൊക്കെ കൊടുക്കുന്നേ എപ്പളും കാണുന്നുണ്ടതൊക്കെ അതൊക്കെ പക്ഷേനമ്മുക്കുംകാണാൻ രസമാണ് കഴി ആ അതാണ്കുട്ടികൾ പിടിച്ചു നിർത്താനള്ള ഒരിത് ആ അപ്പൊഅതുകൊണ്ട് അവരിരിക്കയുംചെയ്യും. ആ എന്റെ വീട്ടിലുണ്ടതിന്റെ സി ഡി മഞ്ചാടിയുടെയൊക്കെ പണ്ടത്ത
ആഹ് ഹാ കിലുക്കാൻ പെട്ടി കണ്ടിട്ടുണ്ടോ
കിലുക്കാൻപെട്ടി കണ്ടിട്ടില്ല ഞാൻ മഞ്ചാടി കണ്ടിട്ടുണ്ട്
കിലിക്കാൻ പെട്ടി കാണണം ആതും ആഹ് കാർത്തൂതുവും നല്ല രസമാ
ഉം പൂപ്പി പൂപ്പി
കിലുക്കാൻ പെട്ടി സൂപ്പറാണ് ഒരു കാട്ടിലെകുറെ മൃഗങ്ങളുടെ
ആ പക്ഷേ മഞ്ച് മഞ്ചാടിയിൽ നിന്നു തന്നെ അവതാരികായിട്ടൊരു കൊച്ചുവരുവല്ലോ ഒരു പാവകുട്ടിയേകണക്കിരിക്കുന്നു അതുനല്ല രസ നല്ലരസമാണതു കാണാൻ
നല്ല രസമാണ് അത് ഡിമ്പിൾ
ഉം അതിന്റെ ആനിമേഷനൊക്കെ കാണാൻ നല്ല രസാണ് അവർ
നല്ലരസാണ് അതൊക്കെയെത്രവർഷംമുമ്പിറങ്ങി യതാണ്
ഉം നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്തല്ലേ
ഈയിടക്ക് അതിന്റെ അഞ്ചാമത്തെ ഭാഗം ഇറങ്ങിയായിരുന്നു വെള്ളരിക്കാപട്ടണം
വെള്ളരിക്ക പട്ടണ അത് കണ്ട് ഒരു രാജാവൊക്കെ ഉള്ളതല്ലേ
ആഹ് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ
ആഹ് അത് ഞാൻ എപ്പോഴും എന്റെ ശ്രദ്ധയിൽ അത് പെട്ടതായിട്ട് തോന്നും എടാ അത് നമ്മള ഒന്നി എടാ കണ്ടത് ഒരു ദിവ ഒരു ദിവസം അവിടെരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോഴ കണ്ട നമ്മൾ ഒന്നി
തന്നെന്നെ അത് തന്നെ ആഹ് ആഹ് സംഭവം തന്നെ അത് അടുത്ത്റങ്ങിയതാണ്
ആഹ് എൻ്റെ ഓർമ്മൽ അത് വരുന്നുണ്ട്
ആഹ് പിന്നെ ഉള്ളത് സൂപ്പർമാന സൂപ്പർമാനേ കണ്ടിട്ടുണ്ടോ
ഓ സൂപ്പർമാൻ്റൊക്കെ കഥകള് അറിയാം പക്ഷെ ഞാൻ എനിക്ക് കൂടുതൽ ഇങ്ങന മഞ്ചാടി ഇതൊക്കെണ് അഞ്ചടി ഇങ്ങനെള്ളതിനത്താണ് ക്രൈസ് കൂടുതൽ
ആഹ് അതേപോലത്തെ ഒരെണ്ണമാണ് സൂപ്പർ ലിറ്റിൽ ബോയ് അപ്പൂ അതൊരു കുട്ടിക്ക് ഏഹ് ശക്തി കിട്ടുന്നത് പിന്നെ ഒരു വരവില്ലന്മാരൊ കുട്ടി എങ്ങനെ രക്ഷപ്പെെടുന്നു എന്നുള്ളത്
ആഹ് സൂപ്പർ പവറ ആണോ ഇനി കിട്ടുന്നത്
ആ അവന് നല്ല ശക്തി കിട്ടും അപ്പൊ അവനെതിരെ വരുന്ന ശത്രുക്കളെയൊക്കെ ഇങ്ങനെ തോക്കും കൊള്ളേ എന്ന കഥയി പറയുന്ന
ആഹ് അത്ഞാ കണ്ടിട്ടില്ല ഇങ്ങനെ പണ്ടത്തെ ജാക്കി ചായ്നൊക്കെ സീനല്ലേ ഇരുന്ന ജാക്കി
ഇപ്പഴുംണ്ട് അത് നല്ല രസവ
മാസ്റ്റർഗ അല്ലെ
വിച്ചാന് പ്രത്യേക ഫാൻസ് ഉണ്ട്
അത് നെ ആ മാസ്റ്ററൊക്കെ കിടലോ ആഹ് എടാ എന്നാ പിന്നെ വേറൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടാ പറയാൻ ഓ ശരിയ ഞൻ ഇപ്പ ബിസിയാണ് ഏട്ടാ കുറച്ച വ പിന്നെപ്പോഴെ സംസാരിക്കയടാ ഓ ശരി